ആ അസ്ലാലെ
വലെക്കും സ്ലാം.
എന്തൊക്കെണ്ട് വിശേഷം ആ കേക്കുന്നുണ്ട് ഞാൻ പറയുന്നെ കേക്കുന്നില്ലേ? ആ എന്തൊക്കെണ്ട് വിശേഷം?
നല്ല വിശേഷം.
ഉം മഴയാണല്ലേ നല്ല ആ ഇവിടെ മഴന്ന് പറ ഞ രാവിലെ ഒരു ചെറു്തായിട്ടൊന്ന് തെളിഞ്ഞായിരുന്നു അതിന്റെ ഇപ്പം മഴ പെയ്യ്ണ്ണ്ട്. മഴക്കാറ് പോലെണ്ട് അ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ പൊടിണോള്ളു. നല്ല മഴയാണല്ലേ ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ നല്ല തോരാതെ മഴയായിരുന്നു തോരാതെ ഇങ്ങനെ പെയ്ത് കൊണ്ടേ ആണോ ആ ആ ആ മഴ പെയ്യണംല്ല പ്രശ്ന ഭയങ്കര ഈച്ചേം കോ തുകും പിന്നെ തുണികളൊന്നും ഉണങ്ങിണില്ല കൊതുക് ഞങ്ങളുടെ ഇവിടെ കൊതുകിന്റെല്ലേ ഈച്ചേണ് എ ഒരിചെത്ര വൃത്തിയാക്കിയിട്ടാലും മെനയാക്കിയിട്ടാലും ഭയങ്കര ഈച്ച ചെയ്യാണ്
ഇവിടെ ഈച്ച കൊഴപ്പല്ല കൊതുക പൊറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല കൊതുക് അതെ
ആ ഞങ്ങളുടെ അവിടെ അത്ര കൊതില്ല ഈച്ചേണ്
അതെല്ലേ ഇവിടെ ചക്കയൊക്കെ അപ്പുറത്തൊ ങ് ചക്കയൊക്കെ പഴുത്ത് വീണടപ്പ്ണ്ട് ചക്ക ആ ആ ആശോശ ക്ഷെതകുഴപ്പം പൊറത്ത് വൃത്തി കാണത്തില്ല പൊറവ് മ മുറ്റവും അ
ആ അമൃ മുറ്റാ തെ അതെ ചൂടീന്നൊരാശ്വാസ ആ ചൂടിന്നൊരശ്വാസം കിട്ടുമെങ്കിലും തണുപ്പ്ണ്ടെങ്കിലും പക്ഷെ ഒരു വൃത്തിയില്ലായ്മയ തോന്നുന്നു നമുക്ക് എത്ര നമ്മൾ മെന മെനയാക്കിയിട്ടാലോ ആ എത്ര മേന ആക്കിയിട്ടാലും ഒരു വൃത്തിയി
വൃത്തിയില്ലായ്മ അതെ അതെ അതെ അതെ എത്ര നമ്മള് തൂത്തിട്ടാലും കാറ്റടിച്ച് നമ്മടെ അയ്യത്ത്ന്നല്ലെങ്കിൽ പോലും എല്ല
ആ അ അതന്നെ ഇപ്പ ഞങ്ങടെന്നർഞ്ഞ ഫ്രണ്ടിലി ഞങ്ങളി സേപ്പറേറ്റ താമസിക്കുന്നത് ഹസ് ബന്റിന്റെ വീട്ടില് താഴെയും മേലേ ആയിട്ടാണ് ഒറ്റ വീടായിട്ടാണെങ്കിലും താഴെ മേലെല് ആ ആ അനിയന്റെ കല്യാണം കഴിഞ്ഞപ്പേക്കും ഞങ്ങള് രണ്ടും രണ്ടാക്കിയാണ് ആ അപ്പൊ മേളിലിങ്ങനെ കയറി വരുമ്പോ താഴെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് സിറ്റട്ടിന്റെ അവിടെ അ പക്ഷെ മേ ആ സിറ്റ അപ്പെ കാറ്റടി മേലില് അങ്ങനെയല്ല സിറ്റോടിന്റെ അടെ നല്ല കാറ്റ് ട്ടുണ്ടെങ്കിൽ ആ സിറ്റൗട്ട് അവിടെ നറച്ചും വെള്ളയിരിക്കും ആ ഇല അങ്ങനെ ഇണ്ടാവൂല മരങ്ങ അങ്ങനെ നടത്തില്ല പക്ഷെ ഭയങ്കര ഇതാണ് ആ ഭയങ്കര വെള്ളം ആ മരങ്ങ ഇഷ്ട്ടം മാതിരി ഉണ്ടല്ലേ ആഹ
ച പ്ലാവും മാവും മഹാഗണിയും അങ്ങനെഒ ഒരുപാടുണ്ട് എല്ലാം നമ്മടെ മുറ്റത്തോട്ടാ നിൽക്കുന്നേ
ത്തോട്ടുമ്പോൾല്ല അമ്മക്ക്ക്കന്നെ ഭയങ്കര എത്ര അടിച്ചിട്ടാലും ഈ മഴയത്തെ ങ്ങനെ മുറ്റോക്കെ അടിക്കണ ത് മഴയത്തെ എങ്ങനെ നമ്മൾ മുറ്റോക്കടിക്കണത് പറ്റത്തില്ല നമുക്ക്ത് തൂത്ത തൂത്താ പോൂല ഇലകളിങ്ങനെ പറ്റി പറ്റിപിടി ച്ചിരിക്കണ അല്ലേ തൂത്താ പോവൂ ല അതാണ് ആഹ അങ്ങനെയൊക്കെ പോണ് ഉ പിന്നെ തുണികൾ ഉണങ്ങൂല അതാണ് തുണികള് നമ്മള് എത്ര ആലക്കിട്ട് ഇ് വെയില് ഇത് കൊണ്ട് ഉണങ്ങണ മാതിരി ആവൂല ഒരു സൈസ് ഒരു മണ ഉണ്ടാകു ആഹ തണുപ്പ് തണുപ്പുണ്ടാവും ആ തണുപ്പുണ്ടാകും ഒരു സൈസ് ഒരു സ്മെല്ലും മണ ഉണ്ടാകും ആ സ്മെല് ഉണ്ടാ കും അതാണ് പിന്നെ രാവിലത്തെ ഭക്ഷണം
കഴിഞ്ഞ ആ
ആഹ് എന്റെ കഴിഞ് എന്റെ എല്ലാം പണിയും കഴഞ്ഞു ഇനിയിപ്പ ചെറു അത് ഉറങ്ങണെണ് രണ്ടാമത്തെ ആള് ആ രണ്ടാമത്തെ ആൾക്ക് ആ മൂത്താള് പോയി മൂത്താള് ഏഴ് മുക്കാലൊക്കെ ആകുമ്പോ പോകും ആ ആ ആ അപ്പൊ പിന്നെ അപ്പഴേ ക്കും എല്ലാ പണിയും കഴിയും ആ അപ്പൊഴേക്കും ഇത് ഒറ ങ്ങണ സമയം കൊണ്ട്
അടി
ണി അടിച്ചു വരാനായി പിന്നാ ഹസ്ബൻറ് രാത്രി വൈകിട്ടാവും പിന്നെ ആള് ഡൈറ്റിങ്ങു ആണ്. കെ ട്ടിയോനി അപ്പൊ രാ രാത്രി ല ത്തെ ഫുഡ് വേണ്ട രാവിലെ മാത്രമേ കഴിച്ചിട്ട് പോകുള്ളൂ രാവിലെ പത്ത് മണിയാകുമ്പോ പോവും രാത്രി ലേറ്റ് ആയിട്ടാ വരുന്നത് വൈകിട്ടാ വരുന്നത്. ഒരു ഒരു മണി ഒന്നരെ ക്ക ആകും വരുമ്പോ. ആള് ആ അത്ര കാരണംന്ന് വെച്ചാ രണ്ടു ഹോട്ടലണ് അ ന്റെ ജിം എം ആണ് ആള് അതിന്റെ എല്ലാം നോക്കി ക്ളോസ് ചെയ്യ്ത് എല്ലാം ചെയ്ത്കഴിയുമ്പം - ലേറ്റ് ആവല്ലോ അതാണ് ആആ അങ്ങനാ അപ്പൊ രാത്രി ഫുഡ് വേണ്ട ഇപ്പോ ഡൈറ്റിങ്ങിലാന്ന് പറഞ്ഞു ആള്. ഉ ഉം പിന്നെന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഞാനും മൂത്താളുംമാത്രേ ഉള്ളൂ. പിന്നെ ഇപ്പ ഇണ്ടാക്കഴിഞ്ഞാൽ രണ്ടു സത്തേക്ക്ഉ ണ്ടാവും കറികള്. പിന്നെ ആൾക്ക് മൂ ആ മൂത്ത ആൾക്ക് പച്ചക്കറി മതി. പച്ചക്കറി പിന്നെ രാവിലെ ഇങ്ങനെ കടല പരിപ്പ് പയറ് അതൊക്കെ ഉണ്ടാവുല്ലോ അതൊക്കെ മതി തിയാൾക്ക് ആ അതൊക്കെ ഇണ്ടേൽ ആള് ഹാപ്പിയാ വേറൊന്നു പ്രതി ആ മറ്റാള് ഉറക്കാണ് ഇനീപ്പ പത്തര പത്തരൊക്കെ ആവുമ്പോ എ ണീ ക്കും. അതിന്റെ പിന്നെ ഒരു കുളി ഭക്ഷണാ കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് വീണ്ടും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ വീണ്ടും കിടക്കും. പിന്നെ ആ ഓ
എന്തോ പ്രായണ്ട് ഇളയാക്ക്.?
ഇളയാൾക്ക് ഇപ്പ ഒമ്പത് മാസം കഴിഞ്ഞ്
അത്രേ ആയൊള്ളു ആ ഹാ ആ ഒരാള് മോള് പോയി സ്കൂളിൽ പോയി ആ മോള് ഒന്നില്. ഒ ഒന്ന ഒന്നാം ക്ലാസ്സി ല്. പോയി നമ്മള് ഒമ്പത് മണിയ ആ മുമ്പോ പോവും അ ന്നിട്ട്. പിന്നെ ജോലി കഴിയും വേറെ ഒമ്പത് മണിആകുമ്പോഴത്തേന് പോവും.
ഒമ്പത് മണിയ ആവുമ്പോ പോ വൊളൂല്ലേ ആ അപ്പൊ എത്ര മണിക്ക ക്ലാസ്സ് ക്ലാസ്--സ്റ്റാ
ഒൻപത് ഒൻപത് ഒൻപതരക്ക്. ആ മൂന്ന് മണിക്ക് ആ അടുത്ത ന്നാ. മൂന്ന് മണിയാവുമ്പാ മൂന്ന ഞ്ചാവുമ്പൊ വരും. മൂന്നഞ്ച അടുത്തുമോ പിന്നെ ആദ്യത്തെ ട്രിപ്പ് ഓട്ടോ വരുന്നത് ഇവിടാ.
ആണോആദ്യത്തെ ട്രിപ്പിലാണോ പോണത്?
ആദ്യത്തെ ട്രിപ്പില പോന്നെ പിന്നെ രാവിലെ ലാസ്റ്റത്തെ ട്രിപ്പും വൈകിട്ട് ആദ്യത്തെ ട്രിപ്പും.
ആദ്യത്തെ ട്രിപ്പ് അതുകോണ്ട് വൈകുന്നേരം ആദ്യത്തെ ട്രിപ്പ് ആകുമ്പോ പിന്നെ വേഗം എത്തിക്കോളല്ലോ?
മൂന്ന് മണിയാവുമ്പം വിടും മൂന്ന ഞ്ചാുമ്പോ ഇങ്ങ് വരും.
മൂന്നഞ്ച ആുമ്പ് വരും ആ ആ് ആ് ആ് ആ ആ പിന്നെ കെട്ടിയോൻ എന്ത ചെയ്യ് െണ?
ഇവിടൊരു ഓ ഇവിടെരു കമ്പനിയില്.
കമ്പനിയിലാണോ ആ ആ
വിളിക്കുന്ന എന്താണെന്ന് ചോദിക്കട്ടെ എന്താമ്മ? ആ തരാം. ആഹ ആഹ ആ പറഞ്ഞോടാ.
ആ പിന്നെ അവിടെ ഇക്കാന്റെ വീട്ടിലാണോ നിങ്ങള്?
അല്ലല്ല ഞങ്ങള് സെപ്പറേറ്റാ ടാ. സ പ്രേറ്റ ഞങ്ങള്ൾ മൂന്നു പേര് മാത്രം ആ അടുത്ത്തന്നെ. അടെ ഉമ്മായും ബാപ്പായും മരിച്ചു പിന്നെ അനിയ അനിയനെ. അവര് വേറെയാ അപ്പം ഞങ്ങളും വേറെ ആ
ആഹ അപ്പൊ കെട്ടിയോന്റെ വീട്ടില് ഇങ്ങൾ മൂന്ന് പേരാണോ മൂന്നാൺ മക്കളാണോ?
രണ്ടു പേര് രണ്ടു പേര് ആഹ ഈ കയ മൂത്തത് അ അതെ അതെ ആ അടുത്ത തന്നെ അടുത്ത തന്നെയ
ആണല്ലേ ആ ആ
ഒരു പന്ത്രണ്ട് രൂപ പോയിന്റ്
ആഹ അത്രേ ഉള്ളൂ അല്ലെ ആ് ആ് ആ് അപ്പൊ നിങ്ങളടെ വീട്ടില സ്വന്തം വീട്ടിലാര ണ്ട്
എ എന്റെ വീട്ടില് ഉ്യും ബപ്പായയും ചേക്കത്തിയും ചേട്ടത് ഹസ്ബന്ഡും രണ്ട് മക്കളും അവരെല്ലാം ഒരുമിച്ച
ഒരു മിച്ചണ ആ ചേട്ടത്തി ഒരു മിച്ചാണ് താമസിക്കണം ഉ്മ്മട വാപ്പാട ഉ വാപ്പ നക്കണത് ആ ആ് ഓക്കെ ഓക്കെ
ഇെല്ലപ്പോഴും അങ്ങോട്ട് പോകവും ച്ചിരി ദൂര കേട്ടോ
ദൂരെ ആണോ ആണോ ആ ആ
നാപ്പത്തഞ്ച് അമ്പത് രൂപ
ആഹ അപ്പൊ സ്കൂൾ ഇപ്പൊ മക്കൾക്ക് മോൾക്ക് സ്കൂൾണ്ടാവകുമ്പോ പോാനും പറ്റൂ വരാനും പോാനൊക്കെ
ആ അതെ ബുദ്ധിമുട്ടാ ആ മതി ആ വരും വരും അവിടുന്ന് വല്ലപ്പോഴും വന്ന് രണ്ട ദിവസം ഉം പിന്നെ മദ്രാസയിലും പോന്നത കൊണ്ടും ശനിയാഴ്ച ദിവസവും പോവാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ
ഉ ഇപ്പൊ ഞാന എന്റെ വീട്ടില് ശനിയാഴ്ച പോയി് വന്നത് കാര എന്റെ പോനെ അവിടന്ന വിട നിന്ന സ്കൂൾ ബസ് ഉണ്ട് ഇവിടന്ന് സ്കൂൾ ബസ്സ ഉണ്ട് ആ് എൻന്റെ വീട്ടിൽന്ന് ഇവിടെ ഇക്കൻന്റെ വീട്ടിൽന്ന് ഒരു അര അരമണിക്കൂറ് ബ്ലോക്ക ഒക്കെ ഉണ്ടെങ്കിൽ മുക്കൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂ
അത്ര ആ ആ അ മാത്രല്ല പിന്നെ സ്കൂളിൽ വിടാൻ പറ്റുവെങ്കിൽ കൊഴപ്പ ഇില്ലല്ലോ
ആ് സ്കൂളിൽ വിടുന്ന വന്ന കഴിഞ്ഞാ നടുക്കായിട്ടാണ് അതായത് മിഡ മിഡിൽായിട്ടാണ് സ്കൂളിൽ ചേർത് അതായത് ഇക്കാന്റെ വീട്ടിന്നും പോവാൻ പറ്റും, എന്റെ വീട്ടിന്നും പോവാൻ പറ്റും, എന്നുള്ളരുതില്. ആ അപ്പ അവിടുന്ന് സ്കൂൾ ബസ് ഉണ്ട അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കി അവരടെ സ്കൂളില് ഓഫീസില വിളിച്ച് നമ്മള് മെയിൽ അയച്ചു കൊടുക്ക മതി. മെയിൽ അയച്ചു കൊടുതഴിഞ്ഞെന പിന്ന അവിടത്ത ആന്റീനെ വിളിച്ചാ മതി. അപ്പ കഴിഞ്ഞ പോയിപ്പ മദർസേണെങ്കില് ഓൺലൈൻ മദ്രസെണ് അവൾക്ക ആക്കിയേക്കണത്.
അതും അടുത്താണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പം ഇ ഇത് എനിക്ക് പറ്റത്തില്ല. ആ എനിക്ക് വീട്ടിൽ പോവാണെങ്കിൽ, മോടെ ക്ലാസ്സും മദ്രസേം എല്ലാം മുടങ്ങും. മുടങ്ങും. മം അതെ അതെ എന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ എപ്പോഴും പോ ല്ല. നേരത്തെ പോവായിരുന്നു. എൽ കെ ജി, യു കെ ജി ആരുന്ന ടൈമില് അഥവാ ക്ലാസ് പോയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ.
കുഴപൂല്ല. ഇപ്പൊന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമ്പോളേ ബേസിക് അറിയണം. ബേസി അല്ലാണ്ട് നമ്മള് കുറ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബേസിക് അറിയില്ല. അല്ലാണ്ട് വലിയ ക്ലാസ്സിലൊക്കെ പോയിട്ട് ണ്ടെങ്കിൽ നമുക്കന്റെ ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടായിരിക്കും നമുക്കതുപോലെ അ തന്നെ നമ്മുക്കും ബുദ്ധിമുട്ടായിരിക്കും. ആ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും.
ഈ ക്ലാസ് തുടിയന് ശേഷം ഒരു ദിവസം മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ.
ആണാ ആ ആ ആ എന്റെ മോൻ ഇതുവരായിട്ട് മുടങ്ങിയിട്ടില്ല. ഇനിയിപ്പ ഇക്കാക്കാട മോളുടെ കല്യാണ ണ ഉണ്ട്. ഈ മാസം പതിനെട്ടും പത്തൊൻമ്പത്തും. അപ് അപ്പെ അത് ദൂരാണ് പൊന്നാനിയ മംഗല്താണ് കല്യാണുള്ളത്. അപ്പ അല്ല വെള്ളിയാഴ്ച പോവാ ശനാഴ്ചെണ് കല്യാണം ഞായാഴ്ച റിസപ്ഷനാണ്. ആഹ് ഞായറാഴ്ച്ച തിങ്കളാഴ്ച മുടക്ക എടുത്തിട്ട് തിങ്കളാഴ്ച തിരിച്ചു വരാമന്നുള്ള മൈൻഡില്. ഒരു ദിവസ്ഥ മുടക്ക് മാമിനോ മിസ്സ്‌നോ ടെ നേരത്തെ പറഞ്ഞ് വെച്ചിട്ടിണ്ട്.
നാളെ ഒരു മുടക്കം വരും ഒരു മരിപ്പിന്റെ ണ്ടട്ടോ. അതിത്തിരി ഇത്തിരി ഏ, ഇക്കാടെ ഒരു ബന്ധത്തിലുള്ളെയാ. അന്നൊരുത്തിരി ദൂരെയ. അപ്പൊ നം ഞ മോളെ സ്കൂളിലാക്കി വീട്ട്പ്പോയാലും മൂന്ന് മണിക്ക് ക്ലാസ് വിടുന്നേന് മുമ്പ് വരാൻ പറ്റത്തില്ല.
വരാൻ പറ്റത്തില്ല. ആ ആ ആ ആ അങ്ങനെയൊക്കെ വരുമ്പ ആ രണ്ട്മൂന്ന് ദിവസം കൊഴ ദിവസങ്ങനെ ആ അവധി എടുക്കുമ്പളാണ് കുട്ടികൾക്കാ ബേസിക്ക് അറിയാണ്ട് വര്ന്നത്.
വന്നിട്ട് പിന്നെ മദ്രസക്ക് വിടാ. മദ്രസ വൈകീട്ടാ.
വൈകീട്ടാണല്ലേ ആഹ്. ആ അതുകൊണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എപ്പഴും പറയോലോ കുട്ടികളേ ഈ ഈയൊരു ക്ലാസ്സില് അത് വൺ ടു ഫോർ വരെയുള്ള ക്ലാസ്സില്, ഒന്ന് മുതൽ നാല് വരേയുള്ള ക്ലാസ്സുകളിലേ ആ മുടക്കാൻ പാടില്ലാന്ന് പറയും. കാരണം കുട്ടികൾക്ക് അതിന്റെ ഹയർ ക്ലാസ്സിലേക്ക് പോകും ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും വരുന്നത്.
അതെ നമ്മക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കി നല്ല ഇത് വേണം. നമ്മക്ക് ട്യൂഷന് വിടാനോ അല്ലെ പറയാനും ഒക്കെ ആയിട്ട് ഇതതും പറ്റില്ലല്ലോ.
ഉം ഉം അതാണ്.
എന്തോ? ആ എട ഇപ്പം വിളിക്കാട്ടോ.
ആ ആ ആ ശരി എന്നാ ഓക്കെ. ആ ശരി. ആ ആ ആ ആഅല്ലല്ല ഇങ്ങട് വിളിച്ചാ മതി.
ആ
അ അ ശരി.